ഇല്ല
ആഹ പറ ഉറങ്ങിപ്പോയി
അത അവള് ഇടക്ക് എണീട്ട് അന്ന് അപ്പൊ തട്ടിക്കൊടുത്തിട്ടൊന്നും ആശനങ്ങോട്ട് ഉറങ്ങിയില്ല എഴുന്നേറ്റ് അവിടെ ഇരുന്നു അപ്പൊ ഞാൻ പിന്നെയും പാലും കൊടു അപ്പൊ കെട്ടി പിടിച്ച് ആ കൂട കിട അപ്പോഴത്തേക്കും കരണ്ട് പോയി ഞാനാണെങ്കിൽ വൈഫൈ കണക്ഷൻ ചെയ്തത് അപ്പോൊ കറണ്ട് പോകുമ്പോ വൈഫൈയും പോകും
ആഹ അല്ലാണ്ട് നെറ്റ് ചെയ്യുന്നില്ലേ
അല്ലാണ്ട് ഇപ്പോൊ കൊറച്ച് ചെയ്യുന്നുള്ളൂ രണ്ട് ജീബിയോ മൂന്ന് ജീബിയോ അങ്ങനെ ഓഫറിന് വേണ്ടി മാത്രം അത് ചെയ്യും ബാക്കിയക്കെ വൈഫൈ ഉണ്ടല്ലോ
ആഹ അപ്പൊ അല്ലാണ്ട് കോൾ വിളിക്കാനിക്കെയോ
അതുണ്ട് അല്ലാണ്ട് കോള് വിളിക്കാൻ റീചാർജ് ചെയ്യും അതായത് അ അല്ലെങ്കിൽ നമ്മള് മൊത്തം നെറ്റും ഓഫറും എല്ലാം കൂടെ മുന്നൂറ് രൂപ എന്തുവാകും
ആഹ ആഹ
ഇത് കോള് മാത്രം ആവുമ്പം നൂറ്റി സംതിങ്ങേ ആകത്തുള്ളൂ
ഉം ഉം
അപ്പം ഒരു മാസത്തേക്ക് മൊത്തം രണ്ട് ജീബിയോ അങ്ങനെ എന്ത കിട്ടും അപ്പൊ ഞാൻ ന കും്പം ആ് നമ്മള് പുറത്തോട്ട് എന്തേലുമൊക്കെ ഇറങ്ങോ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ ആവശ്യള്ള ആ അല്ലാത്തപ്പോ പത്ത വൈഫൈ ചെയ്യാം കറണ്ട് പോയി കറണ്ട് പോയപ്പോഴത്തേക്കും ആഹ് വരുന്നത് നോക്കി നോക്കി അവിടെ കിടന്ന ഒച്ചി ഇവിടെ കടന്ന് ഇറങ്ങി ഞൻ പെട്ടെന്ന് പെട്ടെന്ന് എണീറ്റ പെട്ടന്ന് എണീറ്റപ്പോ റിലേ പോയി എന്ന താ നമുക്ക്
ഏ ചോറൊക്കെ ഉണ്ടായിരുന്നോ
ആഹ ചോറൊക്കെ ഉണ്ടിട്ടാ പോയെ
ആ ഹഹ
അത്യാവശ്യം എല്ലാംക്കെ ഒതുക്കി വെച്ചിട്ടാ പോയെ. പിന്നെ അങ്ങ് തുണി അലക്കാനുണ്ടായിരുന്നു. അന്നേരം അതു അലക്കി. കൊച്ചിനും ചോറ് കൊടുത്തു ഞാനും ചോറ് ണ്ടു. ആണോ അയ്യോ ഇവിടതെ നല്ല വെയില് ആ ഹ ആഹ് ഇവിടെ മൂടിയതേ ഇല്ല ദേ നന്നായിട്ട് വെയിലായിട്ട് നിക്കുന്നു.
ആഹാ
ഈ വെയിലിന്റെയും കൂടാന്ന് തോന്നുന്നു ഭയങ്കര ഒരു ക്ഷീണം
ആഹാ
ഉം ഉം. ഉച്ചയുറക്കൊക്കെ ഉണ്ടോ നിനക്കതോ
ആഹ്. ഇപ്പൊ വലിയ കാര്യായിട്ടൊന്നില്ല ചിലപ്പോ ഇപ്പ കിടന്നാ ഒരരമണിക്കൂറോ അത്രയൊക്കെ ചിലപ്പ കിടക്കോള്ളു. പണ്ടൊക്കെ ആണെങ്കി വീട്ടിലിര്ന്നാ അ പ്പ തന്നെ ഉച്ച കഴിഞ്ഞ് എന്നും ഒറങ്ങേന്നു. പക്ഷേ ഇപ്പ അങ്ങനെ വീഴലില്ല തോണെ
ആഹ് ആഹ് അതങ്ങനെയാ. പ്പം നമ്മള് വേണംന്നൊക്കെ വിചാരിക്കും പ റ്റത്തില്ല. അതേ സമയം അല്ലാണ്ടെ ഇപ്പ തന്നെ ആഹ് കൊച്ചൊറങ്ങി ട്ടത് ചെയ്തേ യ്യാംന്ന് വിചാര്
ഒത്തിരി ഒന്നും കഴിച്ചില്ലേ ഒത്തിരി കഴിച്ച ഒരു ഫീലിങ് പോലെ വയർനൊക്കെ.
ആഹഹാ ഒഹൊഹൊഹൊഹ
ചിലരിങ്ങനെ പറയും ഡെലിവറിയൊക്കെ ആവുമ്പം വയറിങ്ങനെ താഴൂന്ന്.
ആഹ്.
അയിനെ പറ്റി അറിയാവോ നിനക്ക്.
അയ്യേ എൻ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പൊ നിനക്കൊന്നും താന്നൊന്നും ല്ല.
ആഹ് ഇത് ഇല്ല നമുക്ക്ത് തോന്നും അതാണ് ഞാൻ പറയാൻ വന്നേ നമ്മുടെ വയറിങ്ങനെ
ത്തില്ല താന്ന് കഴിഞ്ഞ വേദനയൊക്കെ എടുക്കോ ഒത്തിരി ഭാരമുള്ളോലൊക്കെ തോന്നോ?
ഇല്ലില്ല പക്ഷെ നമുക്ക് വയറിങ്ങനെ കാണുമ്പം വേറെ ബുദ്ധിമുട്ടൊന്നും അങ്ങനെ ഒത്തിരി തോന്നത്തില്ല. പക്ഷെ നമുക്ക് വയറിച്ചിരി ഇങ്ങനെ താന്നപോലെ തോന്നും അതായത് കൊച്ചിന്റെ തല കുറച്ചൂടൊന്ന് താഴോട്ട് വരുന്നേന്നാ പറയുന്നേ. അപ്പം അങ്ങനെ തോന്നുന്നു ന്നൊക്കെ പറയും.
ആഹ് ഇതുവരെ താന്നിട്ടില്ല. ഞാനും കേട്ടി ട്ടിണ്ട് അപ്പൊ നടക്കുമ്പക്ക ഭയങ്കര ബുദ്ധിമുട്ടാന്നോ.
ഉം ഉം ഔഹ്. ഔഹ് അങ്ങനെ നോക്കി എന്റെ നാത്തൂനാണെങ്കി കൊച്ചിന്റെ തല വന്ന് പകുതിക്ക് ഇരിക്കുവാ. അഹ് അതായത് വരാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുവ അപ്പൊ ഇവിടുത്തെ അടുത്താശു പത്രീന്ന് പറഞ്ഞ് ഇവടെ പറ്റത്തില്ല വേറെങ്ങോട്ടേലും പൊക്കോളാൻ പറഞ്ഞു.
പകുതിക്ക് വന്നിട്ടോ
ആഹ് അവര് പർഞ് ഇല്ലെങ്കി ഒരു അഞ്ചൂസം കഴിയട്ടെന്ന് പറഞ്ഞു. അവിടെ എന്തോ പണിയായിരുന്ന്, അറ്റകുറ്റപ്പണി. ആഹ് പിന്നെ അവിടെന്ന് അപ്പ തന്നെ വേറെയാശു പത്രി കൊണ്ടുപോയി പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പത്തേക്കും നോർമൽ ഡെലിവറി നടക്കുവാ.
ആഹ്.
അതാ പറഞ്ഞേ ചെലോട്ത്ത് അങ്ങനെക്കെ ഇവടെ അടുത്തൊരാഷ്ത്രില് തിര ഇതാണെ ആ ആ സ്റ്റാർട്ടിംഗ് തൊട്ടൊക്കെ കാണിക്കാം സൗകര്യങ്ങളെക്കെ ഒണ്ട് പക്ഷെ സമയം ആവുമ്പ അവര് പറയും അയ്യോ അങ്ങോട്ടൊക്കോ ഇങ്ങോട്ടോക്കൊ എന്ന് പറയും
ആ ഇവിടെ ഞാന് ഇക്കഴിഞ്ഞടക്ക് ഇതുപോലെ തന്നെ കേട്ടായിരുന്നു അവര് സ്ഥിരം കാണിച്ചുകൊണ്ടിരുന്ന ഒരാഷു ത്രില പൊക്കോണ്ടിരുന്നത് അപ്പൊ കറക്ട് മറ്റേ പെസഹായുടെ തലേന്നെങ്ങാണ്ട ഇപ്പ ഡോക്ടർ ഇല്ലാണ്ട് പോയി എന്നിട്ട് പിന്നെ അവരോട് വേറെ പൊക്കോളാം പർഞ് ദൂരോട്ടക്കെ അപ്പൊ പെയിം വന്നിട്ടങ്ങനെ അത്രയും ദൂരയൊക്കെ പോവുന്നെ
അതന്നെ അതന്ന അല്ല ആ ഇപ്പ നമുക്ക് ആദ്യ ത്തെ ആണേലും ആദ്യത്തെയോ രണ്ടാമത്തയോ നമ്മള് ആ സമയത്തരു ടെൻഷനാ നമ്മുടെ ആ ന നമ്മളിലും ടെൻഷന ആണ് നമ്മുടെ കെ
എനിക്കറിയ ഇപ്പഴും ടെൻഷൻണ്ട് എന്ത് സിംറ്റംസിലായിരിക്കും അറിയുന്നെന്ന്
ഏ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഞാം ഇല്ലല്ല ഞാൻ തി വന്നല്ല പോയത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ക്ക് അന്നത്തെ ദിവസം രാവിലെ എണീറ്റപ്പ തൊട്ട് നമുക്കങ് നി ക്കാം പറ്റത്തില്ല എന്തോ എവിടെലോന്ന് കെടക്കണം ഒരുമായിരി ചെറിയ രീതില് ഇങ്ങനെ തല കറങ്ങുന്ന പോലെ തോന്നും അല്ലെങ്കി എന്തോ ഒരു ബുദ്ധിമു അപ്പ നമ്മുടെ മുഖോക്കെ അങ്ങ് ക്ഷീണം പോലെക്കെ ഇട്മിച്ച് അങ്ങനെ ഒരു സെറ്റപ്പിലൊ ക്കിരിക്കും അങ്ങനെ എനിക്കങ്ങനായിരുന്നു എനിക്കങ്ങനെ പെയിൻ വന്നില്ല അന്നേരം ഏട്ടായി വന്നിട്ട ഏ ജോലി സ്ഥലത്തുന്ന് വന്നിട്ട ഞങ്ങള് ആശുത്രി പോവുന്നെ
ആ
അന്നേരം ഇങ്ങനെ പറയ ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ട് ഇങ്ങനോന്നു അല്ല കാറ് പോയി പോന്നാ നീ എന്നാ കരയാത്തേന്ന് ചോയിച് കരയാത്തന്നെയാണോ നിങ്ങക്കന്ന് ചോയിച് വഴക്കുണ്ടാക്കി പോയി അവട ചെ ഇതേപോലെ നമുക്ക് ഇങ്ങനെ മരുന്നക്കെ വെ ട്രിപ്പക്ക ഇടും ഇങ്ങനെ ഒരു അര മണിക്കൂർ ഒരു മണിക്കൂറട വിട്ട് വേദന വരുള്ളു ട്രിപ്പൊക്കെ ഇടും ഹാ അത് കൈഞ്ഞിട്ട് വരുന്ന വേദനയില് നമ്മള് അവട കടന്ന് കാറും അത്യാവശ്യം നല്ല പെയിൻ വരും അപ്പം ആ കൂടെ നോർമലി നടക്കുവാണെങ്കി ഓക്കെ പൈൻ വരും വേണം നമ്മളിങ്ങനെ പ്രഷറ് കൊടുക്കാൻ പ്രഷറ് കൊടുക്കുമ്പം കൊച്ചി്ന്റെ തല ഇങ്ങനെ താന്ന് താന്ന് വരും പക്ഷേ ഇവൾടെ ഞാൻ പറഞ്ഞില്ലേ തലക്ക് ഇച്ചിരി വൽപ്പള്ളതൊണ്ട് അതും ഏ സർവിക്സ് ഇച്ചിരിയൂടെ വല്താവാനു ഉള്ളൊണ്ട് വന്നില്ല അങ്ങനെ ആ ഹോസ്പിറ്റൽ ആണെ ഞാൻ മാത്രെ ഒള്ളായിരുന്നു അതായത് മൊത്തത്തില് അതങ്ങന വേറെ ഇത് ഈ പ്രസവത്തിന് മാ ത്ത്ള്ള ഒരാഷ്ത്രീ ഇവട അട്ത്ത്ള്ളെ
ആ ഹാ ഹാ
അത് ആ ഇവട മൊത്ത് എന്റെ ഈ അലർച്ച മാ അപ്പം നന്നായിട്ട് ഇവർക്ക് കേക്കായിരുന്നു അപ്പ എന്റെ അമ്മയൊക്കെ പർഞ്ഞു അയ്യോ ഓപ്പറേഷൻ വല്ലോം മതിയായിരുന്നുന്നൊക്കെ പറഞ്
ശവസാനം ആ എന്റെ എന്റെ വിഷമം കണ്ടിട്ടായിരിക്കും ശസ സാരം അത് തന്നെ വേണ്ടി വന്ന്. എന്നന്ന് വെച്ചാ വരുന്നില്ലായിരുന്നു, സമയവും പോവല്ലേ
അതെ
അന്നിട്ട് ഇവളാണെങ്കി വൈറ്റില് മോഷനൊക്കെ പോയായിരുന്നു കുഞ്ഞിന്റെ അന്നിട്ട് ആ അപ്പം പിന്നെ അതായത് ടൈം കഴിഞ്ഞു പോയില്ലടാ. അ വെള്ളം പൊട്ടിച്ചു വിട്ടായിരുന്നു ഇവര് അപ്പൊ ആ വെള്ളം പൊ ട്ടിച്ചൂട്ട സമയൊക്കെ ആയി അങ്ങനൊക്കെ വന്നപ്പോ ഇവൾടെ വൈറ്റിന്നൊക്കെ പോയി. അപ്പൊ എന്റെ വയറ്റിൽ തന്നെ ഇങ്ങനെ അപ്പിയിട്ട് കിടക്കുവായിരുന്നു പിന്നെ ആഹ് അവര് രാവിലെ ഇപ്പടെ പറഞ്ഞു രാവി വിലെ അവിടെ അടുത്ത് വേറൊരാശുപത്രിണ്ട്. വല്യ ആശുപത്രി പിള്ളാരുടെ അപ്പ അവിടെ കൊണ്ടോയി കുഞ്ഞിനെ ഒന്ന് കാണിക്കണം ഇന്നുണ്ടായതേ ഉള്ളു ഇങ്ങനെന്നൊക്കെ പറയണന്ന് പറഞ്ഞിട്ട് രാവിലെ പോയി അവിടെ കൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്തു അപ്പൊ കാണി ആഹ് അന്ന് തന്നെ അതായത് ഉണ്ടായി നേരം വെളുത്ത ന വെളുപ്പിനേ ഇങ്ങനെ ഉണ്ടാകുന്നേ. നാലരക്ക് ഇല്ലില്ല ഞാൻ ഞാനിവിടെ കിടന്നു. എന്റെ അമ്മയും ഏട്ടായിയും കുഞ്ഞിനെയും കൊണ്ട് പോയി
ആഹ്
അവടെ ചെന്ന് ജസ്റ്റ്ന്ന് അവര് ക്ലീൻ ചെയ്ത് വിട്ട് വേറെ കൊഴപ്പൊന്നുല്ലായിരുന്നു
ആഹ്
ചെലപ്പം ഇത്ങ്ങളിങ്ങനെ അപ്പി ഇട്ടിട്ട് വ വയറ്റി പോവാനുള്ള ചാൻസ്ണ്ട്. അവര് കഴി ക്കു അത് വായിലിങ്ങനേ നൊണഞ്ഞേ
അപ്പൊ കു ആഹ് വയറ്റില് നമ്മളീ കൊടുക്കുന്ന ഫു ഡ് വെള്ളം ഇങ്ങനൊക്കെ കഴിച്ചുകൊണ്ട് കിടക്കുന്നല്ലേ അറിയത്തില്ലല്ലോ ഏത നല്ലത് ചീത്താ ന്നൊന്നും അങ്ങനൊക്കെ പറ്റും. അങ്ങനെ പിന്നെ കൊണ്ട് കൊഴപ്പൊന്നുല്ലാരുന്നു
ഉം ഹും ഉം
അതൊക്കെ ഇങ്ങനെ വരും. നമ്മക്ക് അതായത് പ്രാർ ത്ഥിക്കാ ഒരു കൊഴപ്പുല്ലാതേ നോർമലായിട്ട് നടക്കട്ടെ.. പിന്നെ ലാസ് സ്റ്റ് ഇനി പോകുമ്പോ എനിക്ക് തോന്നുന്നു കൊറച്ച് എക്സസൈസ് ഒക്കെ അവര് പറയും ഇങ്ങനെ ഇരുന്ന് എണിക്കാനും ഓരോന്നൊക്കെ അതൊക്കൊന്ന് ഫോൾ എനിക്കാണെങ്കി പോയപ്പോ അവര് പറഞ്ഞില്ല എന്നോട് അതങ്ങനെ ചെയ്യാൻ
ആഹാ
അപ്പൊ ഞാൻ സെപ്റ്റംബർ ഒന്നിനാണ് ലാസ്റ്റ് ചെക്കപ്പിന് പോവുന്നെ. അപ്പൊ അവരെന്നോടങ്ങനെ പറഞ്ഞില്ല ഇതൊക്കെ ചെയ്യണന്ന് അന്നിട്ട് സെപ്റ്റംബർ നാലാം തീയതി ഇവിളുണ്ട് ണ്ടാവുന്നെ. രണ്ട് ദിവസത്തെ വ്യത്യാസവല്ലേള്ളു അപ്പൊ ഞാന് മൂന്നാം തീയതിയാണ് ആശുപത്രി പോവുന്നേ. മൂന്നരക്കെ ആയപ്പോ അപ്പാ സിസ് സ്‌റ്റർ നോട് പറയും ഇതേപോലൊക്കെ ചെയ്യാൻ പറഞ്ഞില്ലേന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ് അന്ന്, അന്ന് ഡ്യട്ടിൽണ്ടായിരുന്ന സിസ്‌ റ്റർ എന്നോട് ഒന്നും പറഞ്ഞില്ലെന്ന്
ആഹ് ആഹ്
അയ്യോ അങ്ങനെയൊക്കെ ചെയ്യണമായിരുന്നുന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവരെന്നെ കാണിച്ചന്നു. ഇങ്ങനെ നമ്മളാരുടെലും ഒരു കയ്യേൽ പിടിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് എണീ ക്ക്യ. ആ ഒരു രീതീലൊക്കെ, എന്നിട്ട് പിന്നെ ആഹ് എന്നിട്ട് പി ആഹ് അന്നേരം പിന്നെ ഞങ്ങള് ഹോസ്പിറ്റലിതന്നെ ഇന്നങ്ങനെ കട്ടിലിന്റെ പിടിയിലൊക്കെ പിടിച്ച് എണീറ്റ് നിന്ന്, ഓ പറയുമ്പോലൊന്നുഅല്ല, പയങ്കര പാടെ ഈ വയർ വെച്ച് കുനിഞ്ഞണീക്കാന്ന് പറയുമ്പം തന്നെ പാടാണല്ലോ.
ഇപ്പൊ പറ്റുന്നില്ല. അപ്പൊ പിന്നെ
ആഹ് അതാ പറഞ്ഞേ അപ്പൊ നമ്മൾ ആ ഒരു സമയ ത്ത് ആ ഒരു ടെൻഷനും വേദനയും അതും ഇതു എല്ലാം കൂടെ ആവുമ്പോ രസമായിരിക്കും. പിന്നെ ഓരോ ഹോസ് പിറ്റലിൽ ഓരോ രീതിയല്ലേ അതുകൊണ്ട് പിന്നെ എല്ലാം വ്യത്യസ്തമായിരിക്കും.
ഉം
ആഹ് എന്തായാലും നന്നായി പ്രാർത്ഥിച്ച്. അതെ അതെ ആഹ് തിരുവോണത്തിന്റെ തലേന്ന്
അപ്പൊ അന്നൊക്കെ ആശുപത്രിൽ ഓണൊക്കെ ആശുപത്രിയിലായിുന്നുന്നല്ലേ.
അതെ അതെ അതെ അതെ ഇപ്പ അന്ന് ഞാനാണെങ്കിൽ തിരുവോണത്തിന്റെ സദ്യ കഴിച്ചിട്ട് പോണം എന്ന് വിചാരിച്ചു. പക്ഷെ സമ്മച്ചില്ല. ഉത്രാടപ്പാച്ചില ചടിക്കുന്നു. ഉത്രാടത്തിലുള്ളത അവള് അന്നേരം ഓണം അവിടൊയിരുന്നു ആഹ് അപ്പൊ അമ്മ ഇവിടുന്ന് സദ്യ ഉൾപ്പെടെയല്ല അപ്പ നമ്മള് ഡെലിവറി കഴിഞ്ഞിട്ട് മറ്റേ ഒരു ദിവസം ഫുൾ ഒന്നും കഴിക്കത്തില്ല. വെള്ളം മാത്രമേ കുടിക്കത്തുള്ളൂ.
ആണോ
നമുക്കൊന്നും കഴിക്കാൻ തരത്തില്ല. ഇതിന് മുമ്പും തലേന്നും അവര് ഇന്ന സമയം വരെ കഴിക്കാവുള്ളൂന്ന് പറയും.
ആഹ്
അതുകൊണ്ട് നമ്മള് ശരിക്കും ഒരു രണ്ടു ദിവസാലും പട്ടിണിയായിരിക്കും.
അയ്യോ അപ്പൊ വിശക്കൂല
അങ്ങനെ വിശക്കത്തൊന്നുംല്ല പിന്നെ ആഹായിരുന്നു പിന്നെ ട്രിപ്പ് ഇടുവേ അതുകൊണ്ടായിരിക്കും. പിന്നെ ഇവിടു ത്തെ അസ്ത്രീല് സ്പ്രൈറ്റ് കുൂടിച്ചോളാൻ പറഞ്ഞേ അപ്പ എനിക്കത് ഇഷ്ടമായിരുന്നു അതു കൊണ്ട് മൂന്നാല് കുപ്പിയൊക്കെ മേടിച്ച് കുടിക്കാരുന്നു.
എനിക്ക് സ്പ്രൈറ്റ് അങ്ങനത്തെ ഗ്യാസ് ഐറ്റംസ് ഒന്നും ഇഷ്ടമില്ല.
ആഹ് അപ്പപേട്ട് സ്പ്രൈറ്റോ ചൂടുവെള്ളമോ വേറെ ഓപ്ഷൻ ഇല്ല. ആഹ് ഏതാ ഞാൻ വിളിക്കാവേ എന്നാലേ
ആഹ്
ആഹ് ആഹ് ശരി
ഉം ശരി